ഹലോ അസ്സലാമു അലൈകും.
എന്താ വർത്താനൊക്കെ.
ക്കാണ് പിന്നെ നമ്മക്ക് ആഹ് ഓ പണി കൊറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല ല്ല റേഞ്ച് പ്രശ്നൊന്നുല്ല
ആഹ് എന്തൊക്കോ ഒരു കലപില കേക്കുണ്ടല്ലോ. ആഹ് ആഹ് ഇല്ല മഴ ഇപ്പൊ മഴ ഇന്ന് മഴൊന്നും ല്ല ഇതുവരെ രാവിലെ
ആഹ് ആഹ് അത് ചെല ടൈമിലാണ്. ഉമ് ഇന്നലൊക്കെ ഇന്നലൊക്കെ നല്ല മഴേനു ഇന്നലിം മിനിയാന്നും ഒക്കെ നല്ല അടി പ്പിച്ചു മഴ. ഇന്ന് വെയില അർച്ചിട്ടു ഞിപ്പഴാ അറി
ഉം നി സ്കൂള്ല് കുട്ട്യോളെ കൊണ്ടാക്കുമ്പളാണ് ഇപ്പ മയന്റെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാ അയിന്റെ ഇടയില് പകർച്ച വ്യധി പനികളും എല്ലുണ്ട് കൂടെ ഉം... ഞാനയിന്റെടേൽ പന്ച്ച് സിന് മോള് പനിയായി കെടന്ന് ഓക്ക് ചുമാ ശർദി ക്കായി ഡോക്റ്റകാണി വന്നപ്പോത്തിന് ബ്ലഡില് കൗണ്ട് കുറവാണ്റ്ഞ് ബ്ലഡില്ലാഞ്ഞിട്ട്
ആ പ്പ താ പ്രശ്നം ഈ പനി വരുമ്പോത്തിന് കൗണ്ട് കുറയ്ണ പ്രശ്നാപ്പ വര്ണത്
അപ്പൊയി പിന്നാ ഓൽത്
അത് ഭയങ്കര ക്ഷീണാ തോന്ന്ണ്ടില്ലേ.. ആഹ് പനി വന്നാല്, പനി മാറിയാല് ക്ഷീണം മാറൂല
ആഹ് അതന്നെ വയങ്കര ക്ഷീണാണ് വയങ്കര ക്ഷീണാണ് ആഹ് ഒരു മൂന്ന് വയസ്സായിട്ടൊള്ളു
ആഹ് ഒരാളൊ ള്ളൂ
ഏയ്‌ ഏയ്‌. രണ്ടാള്ണ്ട്
ആഹ്.. എന്താ കച്ചറണ്ടല്ലോ മക്കള്
ആ അതല്ല ഒരാള് കെജിലാ ഓൾ ശ് മൂത്രയ്ച്ച് ക്കാനിണ്ടായിന് അപ്പൊ ഷെഡി ഇട്ണ് ണ്ടാന്ന് പറയാ
ആഹ് ഓ സ്വന്ത സ്വന്തം ചെയ്യാനായിണ്ടാവൂല ല്ലേ?
ഏയ് ഓളങ്കണവാടി പോണ ഓക്ക് പനി യായിട്ടോള് പോവാതെ നിന്നതാണ്
ആഹ്
അപ്പോ ആഹ് അപ്പോക്ക് ചൊമക്കായപ്പലേയ് അയിന്റെടേക്കൂടെ ഞൻ സൈഡായി ഓള പനി ഇൻക്ക് പകർന്ന് ഞാൻ സൈഡായി പിന്നെ ഇന്ന് തല പൊന്തിച്ച്
വേം വെര
ആ ഇന്ന് തല പൊന്തിച്ചിട്ടേ ള്ളൂ തല പൊന്തിച്ച് ഡോക്ട്ടെ കാണ്ച്ചീന്നു ഹെ സെൻ്റർൽ പോയി കാണ്ച്ച് അപ്പൊ ഇൻക്ക് ആപ്പ് കിട്ടിട്ടില്ലെഞ്ഞു എണീച്ചിട്ട് അ ഇപ്പൊതന്നെ തലകറങ്ങി വീഴാൻ പോവാ അപ്പൊ ഡോക്ടറെകാണിച്ചപ്പോ വേറെ ഡോക്ടറെകാണിച്ചപ്പൊ ഡോ ആ ഡോക്ട്ർടെസ് ചെയ്യാൻ പറഞ് ടെസ്റ്റ് യ്ത് കാൺ ച്ചപ്പോ ബ്ലെഡിൽ ഇൻഫെക്ഷനാണ് മൂത്രത്തിൽ ഇൻഫെക്ഷനാണ് അപ്പൊ അങ്ങനാവുമ്പോ ഇഞ്ഞോടർഞ് ആ എന്നോടർഞ്ഞ് കൂടുതലാണ് മുപ്പതത്താറ് ശതമാനം വേണ്ടിയുള്ളൂ മുപ്പത്തഞ്ച് ശതമാനണ്ട്. അത് കൊറക്കണം കൊറക്കാനുള്ള ഗുളികീം തന്നിന് ഇനി കൂടുതലാണെങ്കിൽ ഇഞ്ചെക്ഷൻ വെ ക്കണ്ടിരുംവയ്യി വേറൊന്നും ഇല്ലൃന്നൊക്കെ പറ അങ്ങനത്തൊരവസ്ഴഏ അതല്ലാ കൗണ്ട് ബ്ലെഡിൽ കൗണ്ട് അങ്ങനെ അത്രേണ്ടാവാൻ പറ്റൊള്ളല്ലോ ഞമ്മൾത് കൊറ് അതാണെനിക്കീന്ന് ഒന്നാമത് വെള്ളല്ലാ ബ്ലെഡിൽ ഇൻഫെക്ഷൻ മ് നല്ല ചൊമീം, കഫക്കട്ടാ ബ്ലഡില് ഇൻഫെക്ഷൻ ഉണ്ടായോണ്ടേ. നല്ലോ വെള്ളം കുടിക്കൃന്ന് ഇൻക്ക് വെള് വെള് ആന്റിബയോട്ടിക് അങ്ങനത്തൊക്കെ തന്നിക്ക്.
എല്ലത്തിനും മര്ന്നനേ വെ ഞമ്മള് കാൺ ചിലമരുന്ന് വാങ്ങുണേക്കാട്ടിഏറ്റം നല്ല മരുന്ന് വെള്ളം തന്നെമ്മളെ ശരീരത്തി
അതെന്നെ ഇന്റെ ശരീരത്തിലൊന്നാമത് വെള്ളല്ലാഞ്ഞിട്ടാണ് ഡോക്ടർ അതേപറഞ്ഞ് കൊറച്ച് വെള്ളം കുടിച്ചതൊക്കെ ബ്ലെഡ് വലിചിട്ക്കാണെയ് പിന്നെ വെള്ളല്ലേ ശരീരത്തില് ഇൻഫെക്ഷന് വേണ്ടി നല്ല വെള്ളരു
തിൻ്റെ എല്ലാ അസുഖത്തിന്റിം മെയിൻ കാരണം ഈ വെള്ളം കുടി കൊറവാ എന്ത് അസുഖം നോക്കുകയാണെങ്കിൽ ഓല വരെ വെള്ളം കുടിക്ക ക്ക വെള്ളം കുടിക്കണന്നറിയ ഞമ്മക്കാണെങ്കിൽ വെള്ളം കുടിക്കാ മടിയോ
ഇങ്ങ്ക്ക് മടി എനിക്ക് കുടിക്കാൻ കഴിയഞ്ഞിട്ട് എനിക്ക് കുടിച്ചാല് അപ്പ തന്നെ ശഛർദ്ദിക്കൂ എനിക്ക് ഛർദ്ദി ഗോബയെ ഓക്കാനാ വരില്ലേ ഒന്നാമത് ഇപ്പൊ പനിയായപ്പോ ഇരേ റ്റണില്ല. ച്ചു ചൂടുവെള്ളം കുടിച്ചൊക്കെ ഫുള്ള് പ്പ ആണെങ്കിലും എന്ത് തിന്നാലും പോരയാണേ
ആഹ ആ് ഇങ്ങനെ പനിച്ചിട്ട് പനിച്ചിട്ട് വെള്ളം കുടിക്കാൻ കഴായി അല്ലെങ്കിൽ
ആ അതാ അതിന്റെ മുമ്പ് പ്രശ്ന ഇല്ല. അപ്പൊ പനിച്ചിട്ട് വെള്ളം കുടിക്കാൻ കഴിയാത്താ. ഇതന് മുമ്പൊ ഒരു പ്രശ്നുല്ല. തൊള്ള കയിച്ചിട്ട് കയപ്പന്നെ. പെരും കയപ്പ് ഒന്നും വേണ്ടപ്പ കുട്ടികളെ ശ്രദ്ധിക്കാനുള്ളതില്ല ഉം കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള മൂട് ഉണ്ടാവൂലായി. ഈ പനി വന്നാല്, തീരെ വെയ്യാഞ്ഞിട്ടു, ട്ടുള്ള ഒരു അസ്വസ്ഥതെ. ഇപ്പത്തെ കാലാവസ് അങ്ങനെയാണല്ലോ മഴ പയ്യതാ പിന്നെപ്പ എല്ലാവർക്കും പനി
അതന്നെ ആ. ചൊമാണ്, ചൊമാ അട് തുടങ്ങിയ പിന്നെ നിക്ക
ഉം നല്ല കഫളള ചുമയാ. അങ്ങനെ ആവുമ്പോളാണ് ഭയ ആ. ആവി പിടിക്കൻ ആവി പിടിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല. എന്നാലും ഡോക്ടർ ആവി പിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇതാണ്
കൊറെ ഈ കഫക്കെട്ട് ഇങ്ങനെ. കഫ നിറഞ്ഞ് നെഞ്ചത്ത്. കഫ നെറിഞ്ഞിട്ടാണ് ആ പ്രശ്നം. അപ്പോ ചുടു വെള്ളം മറ്റേ ഗ്യാസ് മലോ അല്ലെങ്കിൽ വേറെവിെങ്കിലും ലോ തുളസിന്റെലൊക്കെ ഇട്ടിട്ട്, ആവി ഒന്ന് പിടിച്ച വക്കാ നല്ല പൊത ഉപ്പിട്ട് മൂടിങ്ങ ഇട്ട് ആവിൽ നിന്ന് പിടിച്ചൊക്കിയ കുറേ മാറ്റം ട്ട്ടുണ്ടാവും. ഇന്നലെ മോന അങ്ങനെനി. പിന്നെ ചുമ വന്നിട്ട് ക റ്റെ ഇതുണ്ടല്ലോ. കാപ്പിന്റെ പൊടി വാങ്ങി കൊണ്ടുവോന്ന്. അത്ണ്ടാക്കി കൊടു ബു ചുടുവെള്ളാക്കി പ പൊതപ്പിട്ട് നല്ലോ കുറേ നേരം പിടിച്ച് പറഞ്ഞിട്ട്. അങ്ങനെ കുറേക്കെ മാറ്റം വന്നതണ എനിക്ക്.
അത് കൊറെേ ഇതാണ് ആവി പിടിക്കുന്നത് ഉ പിന്നെ ഡോക്ടറെ കാണിച്ചാലും ഇങ്ങന ന്നേണ് പോലും പറയല്. മരുന്ന് കുടി മരുന്ന് കുടിക്കി. ൻക്കാതന്നെ മരന്ന് കുടിക്കാൻ മടി. അയിന്റെ എടെ കൂടെ ഈ മരുന്ന് കൊടുത്ത ഒരു ലോഡ മരുന്നു ഉണ്ടാവു തരാന്.
കുറെ ചെയ്താലേ കൊറേക്കെ മാറ്റണ്ടാവും. കുറേ മരുന്ന് കുടിക്കുന്നെക്കാട്ടും നല്ലേ ഈ പിന്നെ ഒരു ഇല ഉണ്ടല്ലോ. എന്തനി മറ്റാ ഒരു കഫ് പിന്റെ ചെറിയ മക്ക കൊടുക്കണ സമസ്യല്ല വേറൊന്നുല്യല്ലോ ഇനോ കഞ്ഞി കൂർക്കല്ലേ ആ അത് നല്ലരു അത നമ്മൾ മക്കൊക്കെ നമ്മള് കൊടുക്കുള്ളു പക്ഷെ വല്യവർക്ക നല്ലരു ഇത അത് വാട്ടി അതുണ്ടെങ്കിൽ അത് വാട്ടി കുടിച്ചാലും കുറേ ഭേദം ഉണ്ടാവും
ആ് കുട്ടികക്ക് ഞാൻാതാ കഫ് കട്ടി കൊടുക്കല എനിക്ക് ചുമന്റെ മരുന്ന പോലെ തന്ന്‌ സിറപ്പ്. സിറപ്പ് തന്ന് ആഹാ കുടിക്കാൻ പറഞ്ഞ്, ഇപ്പോ കൊറവുണ്ട്.
ഏഹ്. എന്റെ നാത്തൂൻ പറയും ഞമ്മള് മക്കൾക്ക് കൊടുക്കല്ലോണ്. ഞമ്മൾക്ക്പ്പ എന്തിന. തും ഓളോരിസം അതേപോലെ കൊര ഒക്കെ വെറുതെ ആ അച്ചേലിനെ ചവച്ചരിച്ച് തിന്ന് നല്ലോണം കേൾക്കിങ്ങായിട്ട് ന്നിട്ട് ഓള് പറയാ പെട്ടെന്ന് മാറി കൊരാന്ന്. വിചാരിക്കാതെ കൊറെ മാറിയന്ന്‌. പക്ഷെ ആന്ന് തിന്നോക്കിയാലേ കൊറെ മാറ്റം കിട്ടും.
എന്റെ ബാലൻസിന് പ്രശ്നേനി. നിക്കുമ്പോത്തിന് തലറങ്ങി വീയാ, തീരെ നിക്കാൻ കഴിയൂല ടൈം. ആര് ആഹാ എനിക്ക് ഇരു ഇരുപത്തിനാല്. ആ മെലിഞ്ഞു, തടി ഒക്കെ ഇണ്ടായിനു പിന്നെപ്പോ- പ.. പണി ആയാലും ആദ്യേ തടി ഇണ്ടായിനു.
ഇല്ല ഇല്ല തടി ഇണ്ടായിനു പക്ഷെ, ആ തടി ഒക്കെ കുറഞ്ഞ് മാരേജ് കഴിഞ്ഞതോടെ തടികൊറഞ്ഞു. ഉറങ്ങി
ആഹ് എല്ലാരും മാരേജ് കഴിഞ്ഞാ തടിക്കുവാ ചെയ്യാ
ഞാൻ തല തിരിഞ്ഞാട്ടാ. എന്റെ ഉമ്മി നല്ല തടിണ്ടായിന്, കല്യാണം കഴിഞ്ഞതോടെ തടി കുറഞ്ഞൂന്നാ പറയാ. എല്ലാരും ഇന്നോട് അതാ പറയാ തടി കൊറഞ്ഞ് ഉം കല്യാണം കഴിഞ്ഞതോടെ പിന്നെ രണ്ടെണ്ണം പ്രസവം ഉണ്ടായില്ലല്ലോ, അതും കഴിഞ്ഞു.
ആഹ് ആഹ് ഇളതും ഇല്ലാതായി എല്ലാരും ന്താ നേരെ വിപരീതാ ഇങ്ങൾത്താണ് നേരെ വിപരീതം
എനിക്ക് നേരേ വിപരീതാണ്ടാവുക അപ്പൊ ഇമ്മീം പറയൂ ആദ്യക്കെ എന്തേനി തടി കു ഡ്രസ്സ്‌, വരെ കൊള്ളൂല പ്പോ എല്ലാ ഡ്രസ്സും കൊള്ളും എനിക്ക്. കടേന്ന് അടിക്കൊന്നും വേണ്ട-
ആഹാ ആഹാ.. ! വേറെന്തൊക്കാ പിന്നെ. ഹലോ.. ! ഹലോ പോയോ? റേഞ്ച് പ്രശ്നം ഇണ്ടാവും ല്ലേ?